ഹലോ
ഹലോയ്
ആ കേൾക്കുന്നിണ്ടാ
ഉം കേക്കിണ്ടെ എവിടെയാ സ്ഥലം
എന്താണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോ
ആ ഭക്ഷണൊകൈച്ചു ഏടെ സ്ഥലം
ഏ
സ്ഥല എവിടെയ്നി
അല്ല അതിലെ സ്ഥല ഒന്നും പറയാൻ പറ്റില്ലല്ലോ
ഏ ഏ ആണോ പിന്നെ
ആ
ഫുടൊകൈച്ചാ
ആ കഴിക്കല് കഴിഞ്ഞിതാ അങ്ങനെ ഇരിക്കാണ്
ഏ
ഇന്നെന്താരുന്നു ചോർന് സ്പെഷ്യൽ എന്താണ്
ചോ ചോറിന് മീനിണ്ട് കറിയിണ്ട് പിന്നെ ഉപ്പേരി അങ്ങനെ കൊറേ അവിയല് ചിന്ന്ന ഇന്ന് സാമ്പാറു അവിയലും അത് ഇണ്ടായാ മതി ചോറങ്ങനെ കൈക്കും
ആ
പിന്നെ മക്കൾ
മക്കളിണ്ട് മൂന്നാളിണ്ട് സ്കൂളി പോയ്രിക്കയാണ്
ഏ ആ എന്റേം ഒരാള് സ് മറ്റേയാള് സ്കൂൾക്കോവൂലാ
ഏ അതെന്താ
അതിന്നിപ്പ ഒരാക്ക് പനിയാണ് അപ്പൊ മറ്റാള് സ്കൂൾക്ക് പോയില്ല
ശെരി അങ്ങനെ
ഉം അപ്പ പിന്നെ ഒ ഓലേറ്റ് അംഗം വെട്ടി ഇങ്ങനെ ഇരി
ആ അതങ്ങനെയ മക്കള് വീട്ടിലിരുന്നുണ്ടെങ്കി പിന്നെ നമുക്ക് എപ്പഴും ഈ അങ്കം വെട്ടാ അടെ മഴയൊക്കെ ഇണ്ടാ
ആ ഇന്നും മയ ഇണ്ട് വരെ മയാ മയനെ ഉം തിരുമ്പിത് ഒണങ്ങാനാണ് പണി
എല്ലാവട്ത്തെ അവസ്ഥ തന്നെ മക്കളുള്ള കാര്ണം പിന്നെ ത് തിരുമ്പണ ആ ഡ്രസ്സുകള് ഒണങ്ങിക്കിപ്പെന്ത് ബുദ്ധിമുട്ടാ
പിന്നെ വാഷിം മെഷി ഇള്ളോണ്ടെ
ഞാ അത് പിന്നെ ഇങ്ങനെ ഒണങ്ങി പിഴിഞ്ഞൊണങ്ങി വരുന്നാന്റെ സമാധാനുണ്ട് അന്നാലും ഒന്ന് ചൂടറ്റി കൈഞ്ഞ ഒരു സമാധാനവാണ്
ആ വാഷിമിഷിനൊന്നൂല്ലേ
ആ ഇണ്ട് ഇണ്ട് അല്ല രണ്ടു നേരം ഇങ്ങനെ രാവിലേം കുളി പിന്നെ വൈകീട്ട് സ്കൂള് വിട്ട് വന്നാല് ഒരു കുളി
ആ ഉവ്വ വെല്യോരുണ്ടാവു അല്ലെ
ആഹ ഇയ്യോ യൂണിഫോമ് വേറെ അപ്പ ഇഷ്ടം പോലെ ഇണ്ടാവല്ലോ
എവിടെ സ് ആ ഉം കുട്ടികള് സ്കൂള്ല് പോയിരിക്കാല്ലേ
ആ അവര് പോയി ഇപ്പൊ കൊറേ ദിവസവായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയ്ട്ട് ഇരിക്കായിരുന്നു ആ രണ്ടുസായി പോക്ക് തൊടങ്ങിട്ട്
ഏ
അവരിങ്ങനെ ഒരാൾക്ക് വന്ന് കഴിഞ്ഞ മറ്റയാൾക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുവല്ലോ
ഉം ഉം വീ വീട്ടി വേറെ ആരുവില്ലെ
ആഹ് ണ്ട്ണ്ട്
ആഹ് ആഹ്
പ്പോണോം കാര്യങ്ങളൊക്കെല്ലേ വര്ണേ
ആഹ് ആഹ്
ഞാനീ ഓണത്തിനൊന്ന് പോയിട്ട് വരണന്ന്ച്ചിട്ടാണ് ഇപ്പം വിടങ്ങനെ കുട്ട്യോൾ സ്കൂള് പോകണ കാരണം എല്ലാരും ജോലിക്ക് പോകണ കാരണം ഇങ്ങനെ ഇടക്കൊന്നും പോയി വരാൻ പറ്റില്ല എപ്പെഴെങ്കിലൊക്കെ ഒന്ന് പോയി വരാൻ
ആഹ്
നെ
പിന്നെ എന്തേലും ജോബ് ചെയ്യണ്ടാ
ഇല്ല ഇല്ല വേറെ ആരും
പിന്നെ എക്സാം എഴുതീന് പിന്നെ ഇനി എക്സാം പതിനൊന്നാതിയ പ്ലസ്റ്റൂന്റെ പ്ലസ് വണ്ണാണ് തുല്യതന്റെയ്
ആഹ് എയ്തീട്ട്ണ്ട്ലെ
എയ്താണ്
ഇതാണ് ആഹ് ശരി
മൂന്നാന്തി എക്സാം രണ്ടാളൊള്ളു അത് സൺഡേ മാത്രം
ആഹ് ആഹ് അങ്ങനെലെ ആഹ് ആഹ് ആഹ്
ഉം ഉം സൺഡേ മാത്രൊള്ളൂ ക്ലാസ്സ് ഉം
ഇത്ങ്ങനെ പഠിക്കാലോ മക്കളൊക്കെ സ്കൂള് പോയാലൊക്കെല്ലെ
ആ അതെ പുസ്തകം കാണുമ്പോത്തിനൊർങ്ങുന്നൊള്ളു
അതെ
ഉം പിന്നെ ഫോൺ തോണ്ടി ഇങ്ങനെ ഇരിക്കുല്ലോ
ആഹ് എന്തായാലും ഫസ്റ്റ് പരീക്ഷ ഞാ വെക്കട്ടെ ലെ
ഉം ആഹ് അതന്നെ എന്തെങ്കിലൊക്കെ ജോബിന് കൊട്ക്കണം
ആഹ് ങ്ങക്ക് എന്തെങ്കിലൊക്കൊരു ക്വാളിഫിക്കി കിട്ടീട്ണ്ടെങ്കിത് നല്ല തന്നെല്ലേ ഒര് ഡിഗ്രി അതും പോയി പശെ ലാസ്റ്റ് ഏഹ് കാരണം കല്യാണൊക്കെ ആയപ്പോ പിന്നെ അതവ്ടെച്ച് നിർത്തി
ഇന്റെ പിന്നെ ഞാൻ ഏഹ് പതിനേഴാം വയസ്സായപ്പത്തിന് കല്യാണം കയ്ഞ്ഞു
ശരി ആഹ് ആഹ്
ഉപ്പ പർഞ്ഞ് നി പഠിച്ചണ്ടാ പഠിച്ച മതീന്ന് പറഞ്ഞു ഇപ്പനി അപ്പോ ആഹ് ഇപ്പ പിന്നെ ഇപ്പഞ്ഞി പഠിച്ച്
ആഹ് അപ്പൊ പഠിക്കാൻ പറ്റില്ലെങ്കിലും ഇപ്പൊ പഠിക്കാൻ പറ്റിയല്ലോ
ആഹ് അതന്നെ വല്ല്യെ കിട്ടല
ഇല്ലല്ലോ ല്ലെ
ഇപ്പം സുഖാണ് സൺണ്ടേ മാത്രം പോയ മതിയല്ലോ അന്ന് പർഞ്ഞാല് എന്നും പോണ്ടേ
എന്നും പോണം
ഉം ഇതാവ്മ്പോ സൺഡേ മാത്രം പോയാമതി ഞമക്ക് വേണങ്കി പോവാ
സ്കൂൾ പോവ്മ്പോ വിചാരിക്കും ഈശ്വര ഈ സ്കൂളിക്കും കോളേജിക്കൊക്കെ പോണ്ടല്ലേ എങ്ങനെങ്കിലൊന്ന് വീട്ട ട്ടിലിര്ന്ന് മതീന്ന് ഇപ്പൊ വിചാരിക്ക വീട്ടിലാണെ
ആഹ് വീട്ട് ല്ലാണ് അമ്മക്ക് ബുദ്ധിമുട്ട് വിചാരിച്ചേത് അന്ന് ആല്ല വീട്ടിലിരുന്നാൽ മതിയോന്നെനി. പ്പ എങ്ങനെങ്കിലും ഒന്ന് വീട്ടിൽന്ന് പോയാൽ മതിയേന്നോള്ളാവും.
വീട്ട്ന്ന് പോർത്ത്ക്ക് എർങ്ങിയാ മതിന്നാണ് ചിന്തല്ലേ.
ആ പിന്നെ സുഖാണ് നമ്മക്ക് തേണ്ടി തിരിഞ്ഞ് ഞ്ഞെല്ലോട്ത്തും പോയി വരാ. അയൊണ്ട് സമാധാനം ഒരൂ സൺഡേ സൺഡേ.
ട്ടിലെ.
ആ പണിയാളൊക്കെക്കയ്ഞ്ഞ് ഇന്ന് ചെർതായിട്ടൊരു മടിണ്ട്. അപ്പ പിന്നെ.
പണിയള് കഴിഞ്ഞാ.
ക്കൾ ആ അലക്കൽ പിന്നെ മോണ്ട്ഓല് ഉസ്കൂൾക്കാകത്തൊണ്ടെ. അയൊക്കെ പിന്നെ ഓൻ ചെയ്യും പത് ഏ പാത്രം കെഗാ.
ആഹ് മോമെന്‍ ആ
ചെറിയ കുട്ട്യാളാണ് ഓരെ കഴിച്ച പാത്രം ഓലന്നെ കയികും. അയ്ന് പിന്നാതിയെ ശീലാക്കിയൊണ്ട്.
അത് ശെരിയാ ഇവെടെ അങ്ങൻതന്നെ മക്കള്. ക്ക അവരവര് കഴിച്ച പാത്ര ക്ലാസും അവര് കഴുകിയവടെ വെക്കും പിന്നെ അവരേ തുണിയള് ഒക്കിടഅതൊക്കെ അവരെചെയ്
പിന്നെന്തല് എന്തെങ്കിലൊ കം എ അലെ. ക്ക തുണി അൾക്ക പിന്നെ പിന്നെർഞ്ഞാല് ഓല കൊണ്ട് ഓരോ ന്ന്ട്പ്പിച്ചാൽ അമ്മള് മൂലക്കെട് കുമ്പോളായാലും ഒരുപകാരാണ്.
ആ അതന്നെ അതന്നെ ഇവടെ. അങ്ങനെ ഓരോന്ന് ചെയ്യ അവര് കണ്ടറിഞ്ഞിട്ട് എന്താ തുണികള് പോണക്ക. എ രണ്ടാളും കൂടിട്ട് തുണിയള് ഒണക്ക പിന്നെ അവര് കഴിച്ച പാത്രം അവര് കഴ്കി. മൂന്നാള്ണ്ട് ഒരാൾ ചെറുതാ ഒരാൾക്ക്പ്പ മൂന്ന് വയസ്സായിട്ടൊള്ളൂ.
ആ ഇന്റെ മോന് ചെർതിന് മൂന്ന് വയസ്സ് അംഗൻവാടി പോയതാ.
ആ അംഗനവാടി പോയിരിക്കയാ ചെറിയാള് മൂന്ന് വയസ്സായിട്ടില്ല ഈഓഗസ്റ്റ്. ലോണ്. മൂന്ന് വയസ്സാ.
ആ ആള് ന്റെ മൂന്നരാവാറായി.
അയ് ശെരി ആ അംഗനവാടി പോവൂല്ലേ?
അങ്ങൻവാടി പോയിനും അംഗൻവാടി പോണെകാണലും കൂടി ഇല്ല. ഒരറ്റാ പോക്കാ വണ്ടിയിലട്ട് കേറാ പോയി എർങ്ങ. അതേമാതിരി ഇങ്ങട്ട് വരും പെരാ മാ റ്റാറ്റാ.
ആഹ് അംഗൻവാടി സുഖാണല്ലോ അവ്ടെ ഭക്ഷണോംകാര്യങ്ങളും എല്ലാതും ഉണ്ടല്ലോ.
ആ അതാണ് അതാണ് മെയ്ൻ മണ്ട്ണത്. അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ അമ്മളൊക്കെ പഠിച്ചാലത്ത് അമക്ക് ആ വൈക്ക് പോവാൻ മടിയെരെന്ന്.
രാവിലെ ഇപ്പോ പോയിക്കഴിഞ്ഞാൽ അവര് നല്ല ഭക്ഷണാണ് കൊട്ക്ക്ണ് പാലൊക്കെണ്ടാവും പിന്നെ ഉച്ചക്ക്. ക്കി സാമ്പാറ് ചോറ് വൈകിട്ട് എന്താ?
ച്ചല്ലാ സുഖാണല്ലേന്ന് ഉം
അതെന്നെകുട്ട്യാളും.
ക്ക് വേണ്ട ഓല് കഴിക്കും.
ഉം അത്തന്നെ ഇവിടെ വന്ന് ഭക്ഷണം ആ അതെനെ ഇവ്ടെ വന്ന് ഭക്ഷണം ഇവിടെ ഇരിക്കും വീട്ടിലിരിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കല് കൊറവ്.
ആ അതാണ് വീട്ടിരിക്കുമ്പോ. അടിം പിടിം നായട്ടും ഒക്കപാടെ. താണ് പോയ കൊർചോക്കെ ടൈമിലായ്ലും കൊർച്ച് ടൈമിലോലെ സയിച്ചണ്ടാ.
ഹ ഹ ഹാ അതെ അതെ വര വിത്ത് ഇതാക്കി പിന്നെ മോന് പനിയൊക്കെ കൊറവുണ്ടാ?
ആ മോനല്ല മോക്കാണ് മോക്ക് പനി ഇണ്ടങ്കി മോന് പോവൂല. അയിനുമാണ്ടി മോൻകാണ് പനിണ്ടെങ്കില് ഓംപോവും ഊള് പോവും ഓളയ്ന് ആറാം ക്ലാസ്സിലാണ്
അം ഏ ഇയാള് പി ചെറുതല്ലേ അപ്പൊ പിന്നെ അവിടെ ഇരിക്കുംഅതാണ്
ആ അപ്പൊ പിന്നെ മറ്റോന് പിന്നേ രണ്ടാം ക്ലാസ്സിക്കാണ്
ആ
അപ്പൊ പിന്നെ ഭയങ്കര വാശിയാ ഞാ പോവൂലാ ഞാ പോവൂലാന്ന് പറഞ്ഞാ പിന്നെ ആ വൈക്ക് മ്മള് നിർബന്ധിച്ചിട്ട് കാര്യല്ല
അയ് ശെരി പക്ഷെ നമ്മളെങ്ങനെയുംപ ആ കാരണന്താന്നച്ചാ പിന്നെത് ശീലായി കഴിഞ്ഞാലേ ബുദ്ധിമുട്ടാണ്
ആ ആ അതാണ്
ഇഷ്ട്ടം പോലെ പഠിക്കാനൊക്കെള്ളപ്പഴേ ഇവെടാദ്യം നോ പോയില്ലെങ്കില് മോനും പോവൂല്ല അങ്ങനെ പിന്നെ ഞാൻ പറ്റില്ലാ വിടെന്നാ പോയേ പറ്റൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ട് വിട്ട് വിട്ട് ഇപ്പൊ പിന്നെ കൊഴപ്പല്ല
ആ ഇവനങ്ങനെണ് ഇവന് ഉം ഇവന് വാശി പ്ടിച്ച പുടിച്ച മാതിര്യാ
ആ അതാണങ്ങനെ ന്നമ്മളെങ്ങനെങ്കിലൊക്കെ ആകീട്ടെ മൊടങ്ങിക്കഴിഞ്ഞാൽ പഠിക്കാൻ ഇഷ്ടം പോലെ അവ്ടെ കിട്ടും ആപിന്നെ അത് ബുദ്ധിമുട്ടേ തി പഠിക്കാനും ബുദ്ധിമുട്ടാണ്
ആ അതാണ്
ഇരിക്കെണ്ടി വെരും
ആ വടിട്ത്ത് അതോ ഓടിയാൽ മതി ന്നാ പിന്നെ സ്കൂക്കെത്തും ഇത് വടിട്ത്ത് ഓടാൻ വെയ്ക്കണമ്മക്ക്
ആ ഹ ഹ
അയ്നും വേണംനമ്ക്ക് ആരോഗ്യം ഇബലെ വൈത്താലെ ഓടാന്
വടി അങ്ങനൊന്നുല്ല പഠിച്ചോളും
അം ഓലൈന് പഠിക്കല് മ് ഓല്ത് ഓലന്നെണ്നോ
ഇ പ്പണിക്ക് ചായക്കടിയൊക്കെണ്ടാക്കാനായോ
ആ ചേക്കടി ഉണ്ടാക്കാനാണെ ന്നാ ശെരിട്ടോ
ആ ന്നാ ആയിക്കോട്ടെ ശെരി
മ്